ഓഎന്താ പറയേ
ആഹ് ഡാ സുഖായി ഇങ്ങനെ പോകുന്നു
ആഹ എന്താ പണി വിട്ടല് മഴയൊക്കെ ആയിട്ട്
മായെ ഞാന് വീട്ടിൽ ഇല്ലടാ ഞാൻ യുപിയിലാ
ആഹ് യുപിയിലാണ് അവിടെ എന്താണ് യു പീക്ക് പോയത്
ഞാനൊരു വർക്കിന്റെ ഭാഗമായി പോന്നതാ സ്കൂളിലാണ്
ആഹ യുപിയിൽ എന്താണ് വർക്ക്
ടീച്ചിംഗ് ടീച്ചിംഗ്
ഏയ് യുപിയിൽ എന്താ വർക്ക്
സ്കൂളിലാണ് സ്കൂളിലാണ്
ആഹ് ആഹ് അപ്പൊ കുട്ടികൾ ഇബലൊക്കെ ഉണ്ടാവുംല്ലേ
ആഹ് ആഹ് സ്കൂൾ ടൈം അയിന് എട്ടെ ടു ഒരു മണിവരെ അത് കഴിഞ്ഞ് ഫ്രീ ആയതോ
ആഹ് ആ എന്നിട്ട് എങ്ങനെ കുട്ടികളൊക്കെ എങ്ങനെയ അടങ്ങിയിരിക്കുന്നുണ്ടോ
ആഹ് ഒരുകഥ
ഉം മറ്റേ നിങ്ങള് ഏത് വിഷയാണ് പഠിപ്പിക്കണത്
ഉം ഞാന് ഇംഗ്ലീഷ്
ആഹ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ തോനെണ്ടല്ലോ ല്ലേ
ഉം ഉം
ഇംഗ്ലീഷ്ന്നെ ഒരു ടഫ്ല്ല സബ്ജക്റ്റാ
ആഹ് അങ്ങനൊന്നുല്ലല്ലോ
ആഹ്
ഇല്ല
ആഹ് അല്ല പൊതുവേ നമ്മൾ അറിയപ്പെടാറുണ്ട് ഇംഗ്ലീഷ് കുറിച്ച് പഠിക്കാനൊക്കെ പണിയാണന്ന് പറഞ്ഞിട്ട്
ഉം ഉം അങ്ങനൊന്നുല്ല
ആഹ്
അതീ വാക്ക് ഓരോരുത്തരെങ്ങന്നാ വെറുതെങ്ങ പറയണാണ് ഇത്ര വല്യ സിമ്പളോന്നൂല ടഫ്ള്ള ഒന്നല്ല സിബ്ലാക്കിട്ത്താ സിബ്ലായി നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ
ആഹ്
ഉം
എന്താച്ചാല് ഏഹ് മറ്റേ
ഉം
ഏഹ് ചെറിയ കുട്ട്യാൾക്കപ്പോ എ ബി സി ഡി മുതലില്ലെ ചെറിയ ചെറിയ കാര്യങ്ങള് പഠിപ്പിച്ചു കൊടുക്കക്കാരല്ലേ
ആഹ് ആഹ്
ആഹ് ഏഹ്
പിന്നെ ഇങ്ങനെയൊക്കെ ഓരെ എയ്ത്തിലേക്കും അങ്ങനെ എയ്ത്തി ഇങ്ങനെയൊക്കെ ആയി ഓരോങ് ഓരോ എഴുതി കൊണ്ടുവരും നമ്മ പുതിയ ടാസ്ക് കൊടുക്കും ഓരോന്ന് പുതിയത് എയ് താൻ കൊടുക്കും അങ്ങനെ അതൊക്കങ്ങനെ ഓല്ങ്ങനെ ചെയ്തിങ്ങനെ പൂർത്തിയായി ഇങ്ങനെ വരുമ്പോ ഒരു ഇതാണ് ഇപ്പ അങ്ങനെങ്ങ ങ്ങ അങ്ങാണ്ട് കേറിപ്പോലെ
ആഹ് ആഹ് പിന്നെ എന്താച്ചാല് ഫസ്റ്റ് റ്റ് സ്റ്റെജി ന്നോക്കെ പറഞ്ഞാൽ കുട്ടികളിപ്പോ ഓരോ ഏഹ് അക്ഷരങ്ങള് ഏയ്തിപ്പിക്ക അതേപോലെ തന്നെ അത് പഠിക്ക്യ
ഉം ഉം
പിന്നെ അത് ഏഹ് ദിവസയ് തിപ്പിക്ക അതൊക്കെല്ലേ പണി പിന്നെ അതൊക്കെങ്ങനെ നോക്കി നടത്താനുണ്ടാവൂല്ലേ
ആഹ് ആഹ് അതുണ്ടാവും അത് ആഹ് അങ്ങനങ്ങനെ പോകും കുഴപ്പൊന്നുല്ല
ആഹ് പിന്നെ എത്ര ക്ലാസ് വരങ്ങള് പഠിപ്പിക്ണ്ട്
ഞാന് ഒന്നാ ക്ലാസ്സ് മുതൽ ആറാം ക്ലാസ് വരെ
ആഹ് പിന്നേ മറ്റേ കുട്ടികളൊക്കെ ഇ ന്നിട്ട് അടങ്ങിയിരിക്കണ്ടോ എന്താ അവസ്ഥ ഇംഗ്ളീഷ്ന്ന് പറഞ്ഞാല് കിട്ട്യാൾക്ക് സ്വാഭാവികയിട്ടും ഒരു വെറുപ്പുള്ള വിഷയെന്നാണ് പൊതുവെ ധാരണ
പക്ഷേ അതിനക്ക ഞാൻ തിരുത്തി കൊടുത്തു ഓഹ് അതായത് ഞാൻ ആയിച്ചീലോരോസം എന്തെങ്കിലും ഒരു വീഡിയോസ് ഇട്ട് കൊടുക്കോ മറ്റേ എൽ എസ് ആർ ഡബ്ല്യുന്റെല്ലെ അത് പ്രകാരം ആഹ് അതങ്ങനെ ഫോളോ ചെയ്താ തന്നാണ് ഇതക്കൽ അപ്പം ഈ വീഡിയോ ഇട്ട് കോടുക്കുന്ന് അപ്പ ആ വീഡിയോ കാരണത്താൽ ചെലപ്പോ കൊറെേ കേട്ട് പരിചയിച്ള്ള ഇംഗ്ലീഷ് സോങ്ങി്ന്റെ ലറിക്സ് ഇടും ഇന്നിട്ട്തൊക്കെ നാ ഓലോട് ഫസ്റ്റ് ഒരു പ്രാവശ്യം ഫുള്ള്ട്ട് കൊടുക്കും പിന്നെ ലെരിക്സ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അത്ങ്ങനെ എയ്തും ന്ന്ട്ട് പിന്നെ അയ്ന്റെ അർത്ഥൊക്കെ ഇങ്ങനെ ഓരോട്ത്തരോടങ്ങനെ കണ്ടെത്താ ഒരു ഡിഷ്ണറി യൂസ് ചെയ്ത് അങ്ങനെ ഓരോരുത്തര് പിന്നെ അയ്നെ കുറിച്ച് ഒരു പേരാഗ്രാഫ് എയ്താ പറി അങ്ങനത്തൊക്കെ ഓരോ ഇതില് കൂട്ട്യാൾക്കൊരു ഒരു ചടപ്പില്ലാത്ത രീതിയിലുള്ള ഇംഗ്ലീഷ് ക്ലാസ്ക്കോ അതിന് കോഴപ്പന്നുല്ല
അത് നല്ലൊരിതാണ് മറ്റേ ഒരു കുട്ട്യാൾക്ക് ഭാഷകൾ പഠിപ്പിക്കനാണ് ഭാഷന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് ലോകത്ത് പോയാലും ഇപ്പ ഇംഗ്ലീഷ്ന്നെ മെയിൻ ലെ ഇപ്പൊ ചെല സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യയില് ഔദ്യോഗിക ഭാഷയായിട്ട് അവര് ചോദിക്കുന്ന ത്അംഗീകരിക്കപ്പെടുന്നത് ഇംഗ്ലീഷ് ആന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലേ
ഉം ഉം ഉം ലക്ഷ്യ പൊതുവേ ലോകത്തിന് ഉപയോഗിക്കുന്ന ഭാഷല്ലേ അപ്പൊ അതുപോലെ സെറ്റാക്കിെടുക്കും പിന്നെ ന്യൂസ് വായി്പിക്കും അങ്ങനെ ഓരോന്ന് ചെയ്യും ഇംഗ്ലീഷ് സ്കൂളില് ഇംഗ്ലീഷ് പത്രോക്കെ വര്ണ്ടാ
ആഹ്
അപ്പോൾ അതിന് ഒരു പൊട്ടി ഒരു ന്യൂസ് വായിക്കാൻ പറയും അപ്പൊ ഓന് അയ് വായിക്കും ബാക്കിയുള്ളവര് വേറൊരു കുട്ടിനോട് അർത്ഥം കണ്ടെത്താൻ പറയും അപ്പൊ ഓൻ അർത്ഥം പറയും. ഓല് കിട്ടാത്ത വേടൊക്കെ ഞാൻ ഹെല്പ്പ് ചെയ്യും എന്നിട്ടെല്ലാരും ഓർക്ക് ക്ലാപ്പ് കൊടുക്കും അല്ലെങ്കി ഗിഫ്റ്റുകളൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ അങ്ങനങ്ങനായി ഇങ്ങനങ്ങങ്ങെ സെറ്റാവും. അങ്ങനെ ഓരോ ക്ലാസ്സുകളും ഓരോ കാറ്റഗറി ചെറിയ കുട്ടികൾക്ക് പിന്നെ ഫസ്റ്റ് ബേസിക് ഇങ്ങനന്നെ ഇപ്പൊ ഞാൻ ചായ കുടിച് ഞാൻ ചോറ് തിന്നും ഇങ്ങൻത്തൊക്കെ ഇങ്ങനിങ്ങനെ ഇങ്ങനെ പറയിപ്പിക്കു കൊറച്ച് മേലെക്ക് എത്തുമ്പോ ഇങ്ങനെ ഈ വായ്പി ന്യൂസ് വായ്ക്കലേക്ക് എത്തും കൊറച്ചും കൂടി മേലെക്കൊത്തുമ്പ് ഈ ലിറിക്സൊക്കെ പിടിച്ചാണ്ടിള്ള അതിനെ കുറിച്ചന്നെ എഴുതിപ്പിക്കും ജസ്റ്റ് ഒരു ഏഹ് പത്ത് പേരെ എഴുതിപ്പിക്കും. കുറച്ചുപാടി മേലെക്ക് എത്തുമ്പോ ഒരു സ്റ്റോറി ഞാൻ പറയും അത് ഓലോടെ എഴുതാൻ ശ്രമിപ്പിക്കും അങ്ങനെ പിന്നെ കൊറ പാടി ഡയറി റൈറ്റിങ്ങാണ് അങ്ങനങ്ങനെ പോയി ഒരു ആറാം ക്ലാസ്സ് എത്തുമ്പോത്തനന്നെ എസ്സേയും അതുപോലത്തെ എഴുത്തും അതേപോലെ വായനയും രണ്ടും സെറ്റാകുന്ന രീതിയിലാണ് മറ്റേ സ ഇംഗ്ലീഷ് തന്നെ മറ്റേ ഇംഗ്ലീഷല്ല ഞാൻ എടുക്കണത് ഏത് ഇമ്മടെ ബുക്ക് പഠിപ്പിക്കാ ആ ഒരു ഇംഗ്ലീഷ് ഇണ്ടാവില്ലേ
ആഹ്
ആ ഒരു സംഭവേ അല്ല മറിച്ച് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക് ക്കാന്നുള്ള രീതിയില് കമ്മ്യൂണിക്കേഷന് ഓലെ എഴുത്ത് ഓലെ വായന ആഹ് ഒരു മേഖല മാത്രം ആയിട്ടോക്ക്യാ ഇൻ്റെ ഓരോ പുതിയ ഇൻ്റേതായിട്ടുള്ള ഒരു സധനങ്ങള് ഞാനന്നെ കൊണ്ട്രും ഞങ്ങ അത് ചെയ്യിപ്പിക്കും. അതോല് ചെയ്യും അതിന്റെ ഇമ്പ്രൂവ്മെന്റ് ഇണ്ടാവും എന്നിട്ട് പിന്നെ അതി
കാര്യങ്ങളൊക്കെ ചെയ്യൂലേ എന്തായാലും മറ്റേ ഈ ഇപ്പോ കുട്ടികളെ നോട്ട് എഴുതിപ്പിക്കലും അങ്ങനെ തന്നെ ഐക്കാരം ലേ അത് കുട്ടികൾക്ക് ആദ്യയായി തീരെ അറിയാത് ത്ത കുട്ടികളാ അതോ കൊറച്ചറിയണ കുട്ടികളാ? അറിയ അറിയണ കുട്ടികളാവൂലേ കാരണം എന്താച്ചാ